ഹലോ ആഹ എന്താ അല്ല വിശേഷം
ഉ എന്താ ചാവിട ക മായപ്പ ആ് മായൊക്കെ പൊയ്ക്കണ ഇപ്പ ഇപ്പൊ വെയിലറച്ചണ്ട്
അതെ ആഹ
ഉ രാവിലെയൊക്കെ മയണ്ട ഉ രാവിലെയൊക്കെല്ല മഴന്
ആഹ ഇവിടെ മൂന്ന് ദിവസ ആട്ട് നി കാത്ത മഴ
ഏ എന്താ ചായടൊക്കെ കഴിഞ്ഞോ
ആഹ ചവിടിക്കടി കഴിഞ്ഞു ഉച്ചക്ക ഉള്ളത് നോക്കാൻ തുടങ്ങി
ആ എന്തൊക്ക ടി ചായക്ക്
ചായക്ക് പൊറോട്ട ചിക്കൻ കറി
ഏ അപ്പൊ തളപ്പ കാടിയണല്ലേ ഉ ഉം എത്ര ഒൊട്ടികളുണ്ട്
രണ്ടു പേര്
ഏ
ഒരു മോ ഹസ്ബൻഡ എളുഫാണ് ഞാനും മോനും മോ
ഏ നമ്മൾ വേറെ വീട് മാറിരിക്കണോ
ആഹ് ഞങ്ങള് വേറെ വീട് വെച്ചിട്ട് തറവാട്ട്ന്ന് വേറെ വീട് വെച്ച് മാറി
എ
ആഹ മോന് തെർസില് പഠിക്കയാണ് മോള അഞ്ചാം ക്ലാസ്സില്
ഏ ആഹ
പിന്നെന്താ നിങ്ങളുടെ അവിടെ എന്താ വിശേഷം
ഇവിടെ ഞാൻ എന്റെ വീട്ടിലാണ് എന്റെ കുട്ടികളൊക്കെ എന്റെ കല്യാണം കഴിച്ച കൊടുത്താണ് ഞാനൻ ഒരു റസ്റ്റില് വടങ്ങനെ മൂന്ന്ു മാസം റസ്റ്റില് അപ്പൊ അങ്ങനെ
ആഹ ആഹ ചായ വിടിച്ചോ
ആഹ് ചായ കുടി കഴിഞ്ഞ് ചായകുടി കഴിഞ്ഞണ്
ആഹ എന്താ ഇന്ന് ഇണ്ടാക്കി
ഇന്ന് പുട്ടാണ്
അതെ അ പുട്ടും കടലക്കറിം
കറി എന്താണവാ ഞാനും പുട്ട് മാത്രം കുട്ടിക്കാണ്ട് കാലിച്ചായയും കൂട്ടി ഇവിടെ കെടന്നതാ ഉമ്മ അങ്ങനെ തെര കൂട്ട്ണ്ട് ചായ കുടിച്ചാൻ ബാ പർഞാണ് അപ്പെ ഞാൻ. ഇത് വിളിച്ച് കഴിഞ്ഞാല് ഇന്നത്തോടെ പോയി കഴിഞ്ഞാല്
ആഹ് ആഹ്
വേ കഴിച്ചാലോ കരുതി അങ്ങനെ അടിച്ചതാണ്
ആഹ് ഓക്കെ
ചോറ് തീമട്ടേ
പിന്നെന്താ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ് ചോറ് തീ ഏഹ്
ഉച്ചക്ക് എന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ
ഒന്ന് ഉച്ചക്ക് ഇന്നല്ലെ ബിരിയാണിഎയ്നി ഇന്നപ്പോ സാബാറും ചോറൊക്കെയാണ് ഇന്ന് സദ്യആണ് ഉം
ഞങ്ങള് ഞായറാഴ്ച്ച ആ ശനി ഞായറ് വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങൾ വെക്കുള്ളൂ കുട്ടികൾക്ക് ലീവ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ബിരിയാണിയ ഒക്കെ വെക്കാറുള്ളൂ ഉം ആഹ് അവൻ ദർസിലാണ് അവൻ ലീവിന് വരും മാസത്തി രണ്ടോ മൂന്നോ ദിവസത്തിന് ലീവിന് വരും
എത്ര അഞ്ചാം ക്ലാസ്സോ
ആറാം ക്ലാസ്
ആറാം ക്ലാസ് ല്ലേ
ആഹ്
അപ്പൊ ദർസിൽ അവിടെ നിൽക്കുമ്പോൾ സ്കൂൾ എങ്ങനെ
ആ സ്കൂളും അവിടെ തന്നെയാണ് ആ സ്കൂളും ഉണ്ട് രണ്ടും കൂടിട്ടാ ആഹ്
ഓലെ ഉപ്പാക്ക് എന്താണ് അവിടെ
ഉപ്പ അവിടെ ഡ്രൈവറാണ്
ഏഹ്
ആഹ് അല്ല ഒരു പെൺകുട്ടി ട്ടി ഒര് ആൺ കുട്ടി പെൺകുട്ടി അഞ്ചാം ക്ലാസിൽ ആഹ്
അപ്പം ഇങ്ങൾ രണ്ടാളും തന്നെ ഉണ്ടാവുള്ളൂല്ലേ
ആഹ് രണ്ടാൾ ഒള്ളൂ ഉം
ഉം നിങ്ങൾ എന്നെ ഇതിൽ ചേർന്നത് കൊറയയോ
ഇല്ല ഞാനിപ്പോ രണ്ട് മൂന്നാഴ്ചായി ഞാനും വേറെ എന്റെറെ ഒരു ഉണ്ട് മറ്റോ വേറെ ഒരു ക്ലാസിന് ചേയി നായി ണ്ടായിരുന്നു ആ മാം ഇങ്ങനെ ആഡ് ചെയ്തതാണ്
ആഹ്
ആഹ് ഓൺലൈൻ ക്ലാസ്സിന്റെ മറ്റേ ടീച്ചിങ് ക്ലാസ്സിന്റെ ആഹ്
അ ഇത് നിങ്ങന്ന് എത്രയ കിട്ടി നിങ്ങൾക്ക്
വേറെന്താ വിശേഷം
വേറെന്താ ഇങ്ങനെ പോണ് പിന്നെ അയിനെ കുറിച്ചൊന്നും പറയാരത് പറഞ്ഞീല്ലേ ഉം ഉം
ആഹ്
പിന്നെ എന്താണ്
പിന്നെ എന്താ ന്റെ ചോറും കറിയൊക്കെ ആയോ ആഹ് വീട് പണ് ആഹ് ഞങ്ങളിപ്പോ അഞ്ച് മാസയിട്ടിള്ളു വേറെ മാറിട്ട്, ഞങ്ങള് വല്ല്യ കുടുംബത്തിലേന്നു.
എഹ്
ആഹ് ആഹാ ഞാന് ഞങ്ങള് മൂന്ന് ആഹ് എളെ രണ്ട് എളച്ചികളും ഞാനാ മൂത്തത്, ആഹ്
എഹ്
ആഹ്
അപ്പൊ വീട് പണി ഫുള്ള് കഴിഞ്ഞ് കണുല്ലേ
ആഹ് ഫുള്ള് കഴിഞ്ഞു. കയിഞ്ഞിട്ടന്നെ ഇരുന്നത് ആഹ് മൂ മൂന്നാളിണ്ട്. മൂന്നാളും കല്യാണം കഴിച്ചു പോയി, ആഹ്
ഏ ഇമ്മി ഇപ്പയൊക്കെ ഒണ്ടോ?
അമ്മ അമ്മ മരിച്ചിട്ട് ഇപ്പ വേറെ രണ്ടാമത് കല്യാണം കഴിച്ച്ക്കാ.
എഹ്
ആഹ് പേഷ്യല് രണ്ട് ആളുണ്ട്, അവരെ കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി.
ആഹ്
ആഹ് ഞങ്ങടെ അമ്മ മരിച്ചു, ഞങ്ങടെ അമ്മ മരിച്ചിട്ട് നാല്പത് കൊല്ലായി. ആഹ്
പിന്നെ ആഹ് ആഹ്
മ്
പിന്നെ ഹസ്ബന്റ് പോയിട്ട് കൊറായോ?
ഹസ്ബൻന്റ് ഇപ്പോ ഞങ്ങള് വീട്ടരിക്കല് കഴിഞ്ഞിട്ടാ പോയത്, ഇപ്പോ നാല് നാലു മാസ ആയിട്ടില്ല, ആഹ് ആണോ ആഹ് ഞങ്ങള് കൊറെ കാലായി വ വീട് കേ റ്റം തൊടങ്ങിയിട്ട് ഇപ്പളാ ഞങ്ങള് വീട് ഇരുന്നത്, ഞങ്ങൾ സ്ഥലൊക്കെ വേടിച്ചിട്ടാണ് വീട് കേറ്റിയത് അതുകൊണ്ട് കൊറച്ച് സമയം വൈകി ആഹ്
പിന്നെന്താ?
പിന്നെന്താ?
ചോറൊക്കെ ആയോ എന്നിട്ട്?
ചോറായിട്ടില്ല ചോറ് ഇതാ തൊടങ്ങണേയിള്ളൂ, ഇന്ന് കുട്ടികള് മോനെ ദർശ്ന്ന് വന്നിട്ടിണ്ട്, ഓൻക്ക് ലീവ്ണ്ട്, ഇനിയിപ്പോ തിങ്കളാഴ്ചേ പോകേണ്ടതുള്ളു.
ആഹ്
അപ്പോ പിന്നെ ഓൻ വന്നാല് എന്തെങ്കിലൊക്കെ ഇണ്ടാക്ക. ഇപ്പതാ ചിക്കൻ മേടിച്ചിട്ടിണ്ട്, മന്തി റൈസ് ഇണ്ട് അതുകൊണ്ട് മന്തി വെക്കണം.
ആഹ്
മ് എന്തെളിപ്പാണ് അധികം പണിയൊന്നും ഇല്ലല്ലോ മന്തിക്കെ.
ആഹ്
ആഹ്
പിന്നെ ഒറ്റക്കുല്ലേ വേ തെരക്കൊന്നും ഇല്ലല്ലോ കൊറേ ആണുങ്ങളൊന്നുംല്ലഞ്ഞ
ഏയ് ഞമ്മക്ക് സാധാ രാവിലത്തെ ജോലികളക് ക്കെ കഴിഞ്ഞ് ഒക്കെ പിന്നെ കേറിയതില്ല പിന് ന്നെ നമുക്ക് സാവധാനം വെച്ചാ മതീയല്ലോ.
മ് കുളിയക്ക കയിഞ്ഞോ?
ഇല്ല കുളി കയിഞ്ഞിട്ടില്ല, തിരുമ്പല് അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ്
മെഷീനൊക്കെല്ലേ?
ആഹ് ഇണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങ്ട് കേറി അകത്തുള്ള ജോലികള് തൊടങ്ങാണ്.
മ്
ചായ കുടിച്ചിട്ട് കൊറച്ച് നേരൊന്ന് ഇരിക്കാന്ന് വിചരിച്ചു അങ്ങനെ എടുത്ത് വിളിച്ചതാ ഉം
രാവിലെ ചായ കുടിച്ചാ പിന്നെ കൊറച്ചേരം റെസ്റ്റ് വേണല്ലേ
ബുദ്ധിമുട്ടാണ്
ആഹ്‌ അതന്നെയാണ് ഇപ്പല്ലത്തിനും ഉം ഞാനിപ്പ എന്റെ കുട്ടികള് അവിടെ ആയോണ്ടാ അല്ലെങ്കി പ്പ ഈ വിളിയൊന്നും കി കയൂല
ആഹ്
അവിടെ കുട്ടികള് അവിടെ ആയോണ്ട് പിന്നെ പിന്നെ തായാലും റസ്റ്റില് കടക്കാണ്‌ അപ്പൊരു കാര്യായി അറിയ ഇതേയ്
ആഹ്‌ ആഹ്‌ അപ്പൊ അവര് കളിക്കാൻ പോയി ഇപ്പൊ അതുകൊണ്ട് കിട്ടിയതാ ഫോണ്
ആഹ്‌
അങ്ങനൊക്കെണ് നല്ല മ മഴക്കെള്ള ഏഹ്‌ എന്താ അടുത്ത് പൊഴേ തോടോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടൊ
അവിടെ ന്റെ വീട്ട് കല്യാണം കഴിച്ചോട്ത്ത്ണ്ട്
അതെ ആഹ്‌
ഉം രണ്ടായിരത്തി പത്തൊമ്പതില് വീട്ടില് വെള്ളൊക്കെ കേറീനിം
ആണോ അ ആഹ് അ ആഹ്
അഹ്‌ പൊയേം തോടും നെറഞ്ങ്ങാണ്ട് പാടത്ത്കൂടെ വന്നാണ്ടേയ്
ആഹ്‌ ആഹ്‌
ചാലിയാർ പൊയ അയിന്ന് വെള്ളം വന്ന്ങ്ങാണ്ട് സെൻസറിന്റെടു കത്തിയാണി വീടിന്റെ ഉള്ളില് ഉം രണ്ടു ദിവസം വി ത്തിൻ്റെ ഉള്ളില് വെള്ളം നിന്നു. കൊറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നെയൊക്കെ അപ്പ ശരി ഉം ഈ മാ ആ ഇതില് പറയണുണ്ട് ചെലപ്പണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പ്ര അങ്ങനെ ആ ആഗസ്റ്റ് എ ട്ടിനാണ് ഉണ്ടായിഞ്ഞതേ. അഹ്‌ വരുമ്പോത്തിന് പേടിയാണ് ആ മാസം വരുമ്പോത്തിന്.
ആഹ് പ്രളയം ആഹ് ഉം എന്താ ചെയ്യാ കൊറേ ആൾക്കാര് മരിച്ചില്ലേ വയനാട്ടിലൊക്കെ.
ആഹ് വയനാട്ട്ത്തൊക്കെ ആലോയ്ച്ചാലില്ലേ. ഞങ്ങള് പോയിന് ആ വീട് കാണാനേയ്
ആഹ് ആഹ്
ഡി എഫിന്റെ വീ ആൾക്കാരൊക്കെ കയറ്റി കൊടുത്ത വീട് പത്ത് പ എത്രയാ നൂറ് അത്രോ അടുത്ത് ഒരേ മാര്ത്തെ വീട് ഊം ഇന്നിട്ടന്ന് ഞങ്ങള് പോണേന്റെ അങ്ങള് പോയ അന്ന് കണ്ട അന്ന് പിറ്റേന്നാണ് എല്ലാരും കൂടിരിക്കണത്. അതെ അപ്പ അയ്ന്റെ ഉള്ളില് ഒരു വീടിന്റെ ഉള്ളിലോ കാട്ടി തന്നപ്പ ഇല്ലേ സാധനം ഫർണിച്ചർ സാധനങ്ങളും ഒക്കെ വാങ്ങിട്ടു കൊടുത്തേണ് ബഷീറ് ഉം എല്ലാ വീട് ഒരേ മ ന്നിട്ട് മക്കള് പറയാ ഇമ്മേ കുട്ടികൾക്ക് മാറൂലേ ആവലെ വീ ഒലേമാരി ഒന്ന് ഒക്കെ ഒരേമാരി എടുത്തടുത്തായിട്ടേയ് അപ്പ അത്ര അങ്ങനെ നമ്പർ ഇടണ്ടി വരും വീടിന്.
അതെല്ലേ ഒരേപോലെയല്ലേ.
ആഹ് ഒരേ പോലെ ഒരേ മോഡല് മുറ്റൊക്കെ കട്ട പതി ച്ച് ഒരേ മാതിരി പൂക്കളും എല്ലാ സെയിമ് ഒരു മാറ്റല്ല നല്ല ചൊറുക്കുള്ള വീടുകള്.
ക്കെ ഗവൺമെൻ്റിന്റെ വക ആവൂലേ അതോ?
ആഹ്‌ ഗവൺമെന്റ് ആ യു ഡി എഫിന്റെ എൽ ലീഗിന്റെ വകെയ് പിന്നെ മറ്റോലും കയറ്റി കൊടുത്ത്ക്കണല്ലോ. മറ്റോൽത് പിന്നെ പോയി നോക്കിയില്ല ഇബൽതാണ്‌ പോയി നോക്കിയത്.
ആഹ്‌ എങ്ങനാണേലും ആര് ചെയ്താലും നല്ലത് വരട്ടെ ഇഞ്ഞൊന്നും ഇല്ലാതിരിക്ക
ആഹ് ഇഞ്ഞൂം ഇല്ലാതിരിക്കട്ടെ ആമീൻ
ഉം
എത്ര എത്ര ആള് മരിച്ചതിലല്ലേ.
ഞങ്ങടെ നാട്ടിൽന്ന് ഒരാളുണ്ടായിരുന്നു അവിടെ അയാള് മരിച്ചക്കണ്.
നേ
ഉം അവരുടെ ഫാമിലി രണ്ടു മൂന്നാള് മരിച്ചു.
ഓ കൊറേ ഞാൻ അവിടെ വഴിയില് കയ്യും കാലും ആയിട്ടും മോതിരമായിട്ടും വളയായിട്ടും അങ്ങനെ പടച്ചോനെ അത് ആലോചിച്ചൂടാ.
ഉം എന്താ ചെയ്യണേ അത് അങ്ങനെയാവും ഓരിക്ക് അങ്ങനെ വിധിച്ചിട്ടുണ്ടാവാ. അല്ലാതെ എന്താ പറയാ.
ആഹ് ഓരോ വിധിയല്ലേ പട
അത് ഈ മലയോര പ്രദേശങ്ങളൊക്കെ ആവോണ്ടാണേ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലാത്ത കൊണ്ടാണ് നമുക്ക്
ഉം ഇപ്പൻ്റെ ആങ്ങളെ കയറ്റിയത് മലന്റെ മേലെയാണ്. ആ മലന്റെ മേലെ മൂന്ന് വീടുണ്ട്. ആ മൂന്ന് വീടിനും മേലെ പൊട്ടലുണ്ട് വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറാനൊ പറഞ്ഞേനി കഴിഞ്ഞ കൊല്ലം ഒക്കെ. ഇവിടുന്ന് വീട്ടന്ന് മാറി കൊണ്ട് എപ്പളാന്ന് പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഓല് മാറിയേട്ടൊന്നും ഇല്ലേനി. ഏതാലും ഇതുവരെ ത്തും ഉണ്ടായിട്ടില്ല ഇല്ലാതക്കട്ടെ
ആഹ്
പിന്നെ പാത്രം കഴിക്കലും അടിച്ച വരലും തോടകളു
ആഹ ആഹ അതൊക്കെ കഴിഞ്ഞു ഫുഡ് ഫുഡ് ഉണ്ടാക്കേണ്ട ജോലി യേ ള്ളു
ആഹ ആ അത് ചെയട്ടാ ആഹ ആഹ ഫോൺലാണെ ചാർജും ഇല്ല ഇതിക്കാരോ അട് ച്ച് ണുണ്ട്
പാർക്കെട്ടൊക്കെ ഇണ്ടോ ക കറണ്ടിന്റെ പവർ കട്ടൊക്കെണ്ടോ മഴായിട്ട്
എ മ എപ്പോഴും കറന്റ്പോണോ പണി തന്നെ ഇൻവെർട്ടർ ഉണ്ടായിന് ഇൻവെർട്ടർ ആണെങ്കി എന്തോ ആയിക്കാണ്ട് കേട ന്ന് ക്ക്ണ്
ആ ആഹ ആഹ
വെച്ചൊരു മാസം രണ്ടു മാസം ഒക്കെ നിന്നിട്ടുള്ളൂ അപ്പൊത്തിന് എന്തയാവോ അതിന് ബ ബേ ട്രിക്ക് ലീക്കാ പുതിയേത് വാങ്ങിയ പറയ്മ്പം സെകനൻ്റു ങ്കൂടിയല്ലേ നി പിന്നെ ആണ് കൊടുത്താണ്ട് അല്ലാ അയ്മ ഒരു ഉപകാരോല്ല കറന്റ് ബില്ലാണെ കൂടും ചെയ്യ
ആഹ ഇപ്പൊക്കെല്ലാരും സോളാർ അല്ലെ വെക്കണത്
ഉം സോളാറാണെ സുഖണല്ലേ
ആഹ്
അപ്പൊ ഈ മഴയത്ത് എന്താണാവോ സോളാറിന് കാട്ടുക.
ഹെ എങ്ങനെ എന്താന്നൊന്നും അറിയില്ലട്ടോ
ഉ ഇന്റെ മൂത്തച്ഛിന്റെ അവിടെ മൂത്തച്ച്ചിന്റെ ഏട്ടത്തിന്റെ അവിടെക്കെ ഇണ്ട വെച്ചക്കണ് അർ ഞ്ഞ് ഞാൻ ചോയ്ക്കണം വിചാരിച്ച് അല്ലേ ഈ മയത്ത് ഇപ്പ നമ്മുക്ക് സോളാർ വെയിലിട്ടൂലല്ലോ ഉം
എന്നാ ഒക്കെ താത്താ
ആഹ് ആയിക്കോട്ടെ എന്നാ എന്നാ ഞ്ഞി ഇങ്ങോട്ട് വിളിച്ചോണ്ട്